പിന്നേ നീ കേക്ന്നില്ലേ
എന്താണ്
നീ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത് ലേ
ആ കേക്ക് ആ കേൾക്കണ്ട് കേക്ക
ആഹ് ഇവിടെ ചെറിയ ഒരു റേഞ്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു മഴ പെയ്തോണ്ടെ. ട്ടിലെ നല്ല കുട്ടികള് ആരെങ്കിലും ഉണ്ടൊ ഇപ്പൻ്റെ ബ്രദറ്ണ്ടെ ച്ച് ബ്രദർ വെച്ചാൽ അച്ഛന്റെ ചേട്ടന്റെ മോ മോനാണ് വല്ല്യച്ഛന്റെ മോൻ. അവനിപ്പോ കൊറേ ക്കാരായി നോക്കുന്ന് അപ്പോ ആരെങ്കിലും അറിവിൽ അങ്ങനെണ്ടോ? അല്ലെങ്കിൽ മാരേജ് പ്യൂറോ അങ്ങനെ എന്തെങ്കിലും. അറിയുന്നത് ഉണ്ടൊ? ആൾക്ക് സാധാ ജോലിയാണ് അതാണ് പ്രശ്നം. ഈ കൺസ്ട്രക്ഷൻ ഒക്കെയാണ് സ്വന്തവായിട്ട് വർക്ക് എടുത്തിട്ട് തേ ട്ടി ടു ആയിട്ടുണ്ടാവും.
ഉം ഇവരെ വീട്ടില് ആരൊക്കെ ഉണ്ട്?
ഇവലെ ഏഹ് വല്ലിച്ചനും വല്യമ്മയും പിന്നെ ഏട്ടനുവാണ് ഇപ്പള്ളത് വീട്ടില് ഏച്ചി കല്യാണം കഴിച്ചു പോയതാണ്. ഓരു മൂന്നാളെ ഒ ള്ളു കൊഴപ്പൊന്നുല്ല വേറെ സ്വഭാവം പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ ജോലിയാണ് പ്രശ്നം.
ഇനി ഇപ്പ എല്ലാർക്കും അത് അതെ നമ്മള് കെട്ടിയ പോ പോലെ ഒന്നും ഇപ്പ ആരും കെട്ടില്ല.
ആർക്കും വേണ്ടല്ലോ ഇപ്പൊ പെൺകുട്ടിക്ക് ആർക്കും ജോലി ഇല്ലെങ്കിലും വേണ്ടില്ല ചെക്കനന് സാധാ ജോലി പറ്റൂല.
പറ്റില്ല്യ ഓവാ
ജോലിക്ക് പോയോര്ക്കെ പ്രൈവറ്റില് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല്യ. ഇവനോട് ഞാൻ പറഞ് ഈ പ്രൈവറ്റ് എന്തേം നോക്ക് പക്ഷെ ഓർക്ക് അവിടന്ന് ഒരു തുച്ഛം ഒരു അങ്ങൻത്തൊരു സാലറീടാണല്ലോ ഇത് ഇവർക്ക് അങ്ങനെ ഇല്ലല്ലോ.
അതെ അല്ലാതെ അല്ലേലും അല്ലി ട്ള്ള രീതിൽ ജോലി ചെയ്ത ആൾക്കാർക്കൊന്നും പിന്നെ സാലറിടെ ആട്ട് നിക്കാ വലിയ താല്പര്യം കിട്ടില്ലേ. കാരണം അവരെ മൈൻഡ് അയിലേക്ക് സെറ്റ ആയേ
അതെ ഓർക്ക് പാ പറ്റുന്ന ടൈമു ഓര്ക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഓരോ ഫ്ലെക്സിബിൾ ടൈമിലാണ് ഓര് ചെയ്യുന്നത് ജോലി. അതൊണ്ടൊക്കെ ആയിരിക്കും. ഉം അത്രയോ അന്വേഷിച്ചു ഞാ മാട്രിമോണിയിലൊക്കെ കൊറേ ഇവടെട് തന്നെ ഒരു അരി മാട്രിമോണി ഉണ്ടായിരുന്നു അവിടെ കൊടുത്തു കുറേ ക്യാഷ്
ആഹ് ആവോ അതില് എന്താ പറയുമ്പ പിന്നെ മാട്രിമോളി നമ്മള് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ടൈമില് എന്താ ആദ്യ ഒരു അഡ്മിഷൻ ഫീസ് കൊടുക്കേ മൂവായിര കേര അങ്ങനെന്തെക്കോ കെട്ടണ്ടേയ്. ആഹ് പിന്നെ നമ്മൾക്ക് അത് പിന്നെങ്ങനെ അവര് ഓരോ ഏഹ് ത് കൊണ്ടന്ന് തര്നേനസരിചിട്ട് പിന്നിം നമ്മള് പേയ് ചെയ്തോണ്ടിരിക്കണം തോന്ന്ണ്ട്ല്ലേ
അല്ല മു ആഹ് മൂവായിരം എത്രയോ മാ മാസത്തേക്കേ ഉള്ളൂ പത്ത് മാസത്തേക്കോ അങ്ങനെ എന്തോ ഉള്ളു. അത് കഴിഞ്ഞുണ്ടെങ്കിൽ അവര് പറഞ്ഞു തരും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മള് പേയ് ചെയ്യണം. അങ്ങനാണ് അപ്പൊ ഇത് ഞമ്മള് ഒരു റാശ്യം പേയ് ചെയ്തിട്ട് ഒന്നും ഇവര് ഒക്കെ ഡിമാൻഡ് ഇല്ലാന്നൊക്കെ പറഞ്ഞു തരും. നമ്മള് വിൾ ച്ചോക്കുന്നവരെ അവർക്ക് കൊടുക്കാത്ത
ആഹ് ആഹ് അല്ല ഇവര് ഇതിലാണ്ട് രജിസ്റ്ററെയ്തിട്ട് എന്തര് മാ ആഹ് അവര് തന്നോ?
പ്രൊഫൈൽസ് തന്നിട്ടിണ്ട് പക്ഷെ നമ്മളതില് വിളിക്കുമ്പോ അവർ ക്ക് ഭയങ്കര ഡിമാൻഡ് ആണ് ജോലി എന്തായാലും വേണം. ഇപ്പ ഇവര് അത് അത്ര വല്യയ പ്രശ്നല്ലാന്നും പർഞ്ഞിട്ടാ തരുന്നത്.
ആഹ് ആഹ് അത് പക്ഷെ അവരെന്താ അറിയോ അതെ അവരെന്താച്ചാല് ഇ നമുക്കൊന്നും നം നമ്പറും കാര്യങ്ങളും തന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമുക്ക് തോന്നണ്ട വിചാരിച് തിബയ്ക്ക് കിട്ടണ നമ്പസ് തെരിയാണോ തോന്നുണു. പിന്നെ നമ്മള് സംസാരിച്ച് ഓക്കെ ആയാ മാത്രം. ആഹ്
വെറുതെ തരികാ
ആഹ് അതാണ് ബാശി കൊടുത്ത സ്ഥിതിക്ക് അവര് വെറുതെ ഒരു പൈസ നമ്പർ ല്ല ലെവലെ ചെന്ന് നമ്മള് സംസാരിച്ച് ഡീല ആക്കുകയാണെങ്കിൽ ആ ഓക്കെ ഓക്കെ അങ്ങനെയാണ് കൂടുതല് അപ്പൊ നാട്ടില് എന്താ പറയാ ബ്രോക്കർമാരൊന്നുല്ലേ? ഉ
അപ്പ എല്ലാർക്കും ഒന്നെങ്കിൽ ഗവൺമെന്റ് ജോബ് ആണ് എല്ലാരും നോക്കുന്നത്
ഉം ഉം
കേൾ ആഹ് ഗവൺമെന്റ് ജോലിയാണല്ലോ എല്ലാരും നോക് ക്കുന്നത് ആ പെൺകുട്ടിക്ക് ഓക്കെ അപ്പൊ ഒന്നും ശരിയാവുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ് എന്റെ ഫ്രണ്ട്സ്
അത് നമ്മളില്ലേ ഈ അറേഞ്ച് മാര്യേജ് പറഞ്ഞിട്ട് നമ്മൾ പോയി നോക്കി കഴിഞ്ഞഴിഞ്ഞാ പെൺകുട്ടൾക്ക് കൊണ്ട് ങ്ങനത്തെ ഡിമാൻഡാ അതിന് വേണ്ടിയിട്ട് അവരായിട്ട് കണ്ടെത്തുന്ന പിള്ളെ ചെക്കന്മാരാണെങ്കിൽ പണി ഇല്ലെങ്കിലും വേണ്ടില്ല തല്ലെലും വല്യാവര് വരെ കൊടക്കും അതൊരു ബശത്ത് ക്ലീനർ ആണെങ്കിൽ കൂടെ അവർക്ക് സീനില്ല്യാ
ഉം നല്ല പെൺകുട്ടികൾ വന്നിട്ടുണ്ട്ട്ടോ ചെക്കന്മാരെ വീടിൻ്റെ അടുത്തുള്ള ചെക്കന്മാരൊക്കെന്ന് വന്നാല് ഒരുത്തനെ ഈ പറയുമ്പോ കഞ്ചാവിന്റെ കേസിൽവരെ പിടിച്ചോനാ ഓന നഴ്സിങ്ങ് പഠിക്കുന്നൊരു പെണ്ണാണെ അത് ഓൻ്റെ കൂടെ ഇറങ്ങി പോകുന്ന ചെറിയ പ്രായുള്ളൂ പതിനെട്ട് വയസ്സുള്ള അതിന്റെ കൂടെ ഇറങ്ങിപ്പോന്ന് ഇപ്പൊ ഇപ്പോ ഓനെ ഓക്കെയാ കേട്ടോ ഇപ്പോ ഓൻ നല്ല ജോലിക്കൊക്കെ പോണ്ട് ഇപ്പൊ പെണ്ണ് കിട്ടിയല്ലോ പണിക്കൊക്കെ പോകുന്നുണ്ട് ഓളെ പഠിപ്പിക്കുന്നുണ്ട് ആ ഓളെ പഠിപ്പിക് ക്കുണ്ട് ക്ഷേ ഞാൻ വിചാരിക്കാം അപ്പോഴൊക്കെ പെൺ കുട്ടിക്ക് ഡിമാൻഡ്
അഹ് എവിടെ പോണു അതന്ന്യാണെ നമ്മുടെ നല്ലൊര്തിന് ഇപ്പോം ഒരു ദുശീലങ്ങളില്ലെങ്കിലും സാമാന്യം നല്ല ക കഴിവുള്ളൊരുഫാമില്യെന്നാണ് നമുക്ക് അന്യേഷിച്ച് പോയ പെൺകുട്ട്യാൾക്ക് ഡിമാന്റാ ഇന്ന് ഇവരായിട്ട് നിക്കുമ്പോ ഒന്നുണ്ടാവില്ല ചെലപ്പോ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും കൂടി പറയാൻണ്ടാവില്ല ല്ല്യാ പക്ഷെ ന്നാലും അവരോക്കെയാണ് സെറ്റാ
അതെ ഒരു കുഴപ്പൂല്ല അവരതിന് അഡ്ജസ്റ്റ് ചെയ്തോളു ഇവനാണെങ്കെ അങ്ങനൊരു ആഹ് പെമ്പിള്ളേരെ പൊറകെ പോണൊരു ടൈപ പ്പു അല്ല ആ ഏതോ ഒരുആളെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞ്ണ്ടാർന്ന് അപ്പന്നോട് പറഞ്ഞ് ഒരാളെഷ്ട ടാണേ അപ്പ ഞാ എനിക്ക് ഫോട്ടോക്കെ കാണിച്ചന്നു അങ്ങനെ അവക്ക് അങ്ങനെവല്ല്യഇഷ്ടല്ലേർന്നു. ആഹ് പിന്നെ അവള് ഇങ്ങോട്ട് പിന്നെ കൊറേ മെസ്സേജൊക്കൊക്കയച്ച് പിന്നെ പിന്നെ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഇവര് അങ്ങനെങ്ങനൊക്കെ പറഞ്ഞു പിന്നെപ്പലാസ്റ്റ് ഈ അടുത്ത മൊമെന്റില് അവള് പറയാ ദെവള് പറയാ വീട്ടിലിഷ്ടൊന്നുല്ല അച്ഛന് ഇഷ് ഷ്ട്ടല്ലാ ഞങ്ങളറിയും കൊറച്ചറിയുന്നൊരു ഫാമിലിയാ അപ്പഞ്ഞ അത് അപ്പനടക്കല്ണ്ടാവില്ല അപ്പൊ ഞാങ്ങളാദ്യെ ചോയ്ച്ചിട്ട്ണ്ട് എടി നീ പറ്റൂലങ്കി ഇതിന് നിക്കണ്ടാട്ടോ പിന്നെ നമുക്ക് എന്താ വെച്ചാല് അത്രയും ഒരിത് തന്നിട്ട് പെട്ടെന്ന് പോവ് ന്നൊരുബുദ്ധിമുട്ടല്ലേ
അതെ യത്
വെഷമല്ലേ അപ്പതൊന്നും കൊഴപ്പല്ല്യാ ആഹ് കൊഴപ്പല്ല്യാ ഏട്ട ഏട്ടൻ വീട്ടില് പറഞ്ഞിട്ട് എപ്പളാ വരുന്നത് ന്ന് വരെ ചോദിച്ചതണാവള് റ്റങ്ങനെ കാല്മാറി പിന്നെ അപ്പൊ അതിന്റൊരു സങ്കടം ഒക്കെപാടായിട്ട് ഉം
അല്ലെങ്കി ബന്നാ അല്ലെങ്കി ന്നാ അന്നരം തന്നെ വർക്ക് വീട്ട്പോയിട്ട് ചോദിച്ച മതിയെന്നേ ഒറപ്പിചിട്ടാ മതിയായിരുന്നു
പിന്നെ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചവളെ പറ്റി ഇങ്ങനെ കൂട്തലന്വേഷിച്ചപ്പളാണറിയിന്നെ അവക്കിങ്ങനെ സ്ഥിരായിട്ട്ള്ള പരിപാടിയാണെന്ന് ഇവന്റെ ഫ്രണ്ട്സുകളെതന്നെ രണ്ടുപേരെ ആ തേച്ച്ട്ട്ണ്ട്
അയ്യോ
ഇല്ല അതാണ് സംഭവം ഉം
റ്റെ അപ്പ ഈ ഫ്രണ്ട്സാള്പറഞ്ഞതൂല്ലേ ഇങ്ങനെ അയ്നവർക്കും അറിയിണ്ടാവില്ലലെ
പറഞ്ഞില്ല്യാ ഇവന് ഇങ്ങനെതൊന്നും അന്ന് റെഡി ആയില്ലല്ലോ തെ ഞങ്ങളോട് മാത്രം പറഞ്ഞിട്ടൊള്ളൂ. പെങ്ങമ്മാരോട് മാത്രം പറഞ്ഞതാണ്. ഉം അപ്പ ഞാന് ആഹ് അതെ അപ്പവ് വയങ്കെരൊരു വെഷമം
അല്ല അത്പ്പ തലേന്നാവാഞ്ഞതും നന്നായി. എല്ലാച്ചപ്പൊ മോശം തന്നെയല്ലേ അതെ ഇപ്പം പ്രണയിക്കാതോരായിട്ടാരൂല്ല്യ സംഭവൊക്കെശെര്യന്നേണ്. എല്ലാരും നോക്കും പിടിക്ക്യാെക്കെ ചെയ്യും. ചെലതൊക്കെ സക്സസാവും ചെലത് ഇത്പോലെ ബ്രേക്കപ്പാവും ചെയ്യും. പക്ഷെ അയ്നൊക്കെ ചെലോര്പ്പൊ ഇത് ഇപ്പൊ മനപ്പൂർവം വേണം വെച്ച്ട്ട് കാട്ടിക്കൂട്ടിയതല്ലേപ്പൊ പെൺകുട്ടിക്കറിയാവുന്ന കാര്യാ വെറുതെ നേരം പോക്ക് അതാണ്.
അതെ അവന്റെകയ്യിന്ന് കൊറേ ക്യാഷ് കൊട്ത്തിട്ട്ണ്ട്. അവനവൊക്കെ എന്തെക്ക്യാെ പൈസൊക്കെ കൊറേ കടൊക്കെ ചോയ്ച്ചിട്ട് അതൊക്കെ കൊടുത്ത്ണ്ട് അയ്യായിരം പത്തായിരൊക്കെ പറഞ് കൊട്ത്ത് ത്ത്ണ്ട് പിന്നെഈ അടുത്ത് പറഞ്. ഇൻക്കൊരു അറുപത്തിനാലായിരത്തിന്റെ മറ്റേ സാംസംഗ് ഗാലക്സി ഏതോരു ഫോണില്ല അൾട്രേയാ അത് വാ ചേരോ ഏട്ടന്റെ പേര്ല് വാങ്ങിചെരോ. മൈജീന്നൊക്കെ പറഞ് അപ്പൊ പോവാന്നൊക്കെ പറഞ് നിക്കാ പെട്ടെന്നാണ് ഇവള് ഇവ ന്വായിട്ട് എന്തിനോ പറഞ് തെറ്റിയത്.
തെറ്റി ആഹ് അഹ്. അയ്യോ അത് അതേ അത് തെറ്റിട്ടില്ലെങ്കി പറഞതെല്ല
അതെ അതും കൂടെ കൊടുത്തിട്ട്. അത്പ്പോ അടവാ പാവോന് അടക്കേണ്ടി വര്ല്ലേന്യാെ ഓന് വീട്ട്ത്തെ കാര്യങ്ങളും നോക്കാ. ഓന് അതും കൂടെ ചെയ്യാറ്ന്നാല്
അഹ് അതെ അല്ലാ മൂപ്പര് പ്പ ഇന്റെ സ്വന്തല്ലേന്യെപ്പാ ആഹ് ശെരി കെട്ടാം എന്ന്ള്ള ലെവല് വെച്ചിട്ട ച്ചിട്ടായിരിക്കും ചെയ്യാപറഞ്ഞത്. പക്ഷെ ഇവര്
ഞാനും പിന്നെതറിഞ്ഞപ്പ് എപ്പളും ഞാ അങ്ങെനെ വിചാരിച്ചും എന്ത് ആയാലും ചെല പെൺകുട്ട്യേക്കൊക്കെ അങ്ങൻ തന്നെയാണല്ലോ. കൊറേ അഫെയർ ഒക്കെഇണ്ടാവും നാല് കല്യാണം ഒക്കെ കഴിയുമ്പോ റെഡി ആവൊല്ലോ.
അതെ ചേലോ ലൊക്
അപ്പ ആതേ പറഞ്ഞ് അത് റെഡി ആയിക്കൊള്ളടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് പിന്നെ നടക്കൂല അ
അല്ല പിന്നെപ്പം. അതെ അതെ പിന്നെപ്പോ അവള്ക്ക് താല്പര്യം ഇല്ലാണ്ട്പ്പ നമ്മള് വെ വെറുതെ ഒരു മൊതലെടുപ്പിനായിട്ട് നിന്നൊരു ബന്ധാ കാര്യല്ലേ.
ആഹ്. അതാണ് ഇപ്പന്ന് ഞാപറ് ഞ്ഞ് നമുക്ക് വേറെ ന്നോ ക്ക ഞാൻഎന്റെ ഫ്രാൻസ് ഒക്കായിട്ട് ഒന്നാഅന്വേഷിക്കട്ടെ നമുക്കു മേം ക്രിമണ്യെക്കെ കൊടുത്തിടാം. ആഹ് അങ്ങനെ ഹി ഹിന്ദു ഐക്യവേദിയൊക്കെ ഇണ്ടല്ലോ അവടെ ഒക്കെ കൊടുത്തിട്ട് ട്ട്ണ്ട്. ഉം.
പറഅല്ലെങ്കിലും നമ്മക്ക് അറിയുന്ന ആൾക്കാരോടു ആയിട്ട് പറയുന്നല്ലത് ഈ മാറ്റ്രിമോണില് അങ്ങനെ ഇള്ളതിലൊക്കെ ചെന്ന ബെര്തെ തന്നെ പൈസ
ആഹ് വെറുതെ പൈസ തട്ടിപ്പ് എത്രയോ പൈസ ഇപ്പൊ തട്ടീട്ടുണ്ടോര്. എത്ര പൈസ പോയിന്നറിയോ? ഉം ഇപ്പൊ കൊറ്ച്ച് ലോങ്ങ്ന്നാണെങ്കിലൊക്കെ ഇണ്ടാവും ആരെങ്കിലൊക്കെ ലോങ് കൊറ്ച്ച് ഉള്
ഉം ഉം നമ്മള് പൊതുവേ അറിയുന്ന ആക്കാരോടൊക്കെതെന്നെ ചോയ്ച്ച്കഴിഞ്ഞാൽ തന്നെ കൊറെ അവിടേക്ക് ഇവിടേക്കൊകേചോയ്ച്ചിട്ട് പിടിച്ചിട്ടൊക്കെ ഇണ്ടാവും. പക്ഷെ നമ്മക്ക് അത്ര ഒരു ഇതി ല്ലാത്തോണ്ടാണ്.
അതെ. അതാണ് നമുക്ക് അങ്ങനെഇങ്ങോട്ട് പിന്നെ വല്യമ്മന്ന്ന്നെ അങ്ങനെ സംസാരിക്ക ക്ക്ന്നൊരാളു അല്ല അല്ലെങ്കിലു ഇപ്പ നമ്മള് അമ്മമ്മാരൊക്കാണ് കൂട്തല് ചെയ്യണല്ലോ ചേച്ചിമാരും അമ്മമാരൊക്കെ ഇണ്ടെങ്കില് ചേച്ചിയും, അമ്മയാണെങ്കിലും അങ്ങനേണ്.
ഫംഗ്ഷന് അങ്ങനൊക്കെ ഇണ്ടെങ്കി തന്നെ നമ്മ ള്കൊറ്ച് ആക്കാരായിട്ടൊക്കെ കമ്മൂണിക്കേറ്റ് ചെയ്യുമ്പോതന്നെ നമ്മ ക്ക് ആ അവടെ കുട്ടിണ്ടൊ ഇവടെ കുട്ടിണ്ടോ ചോയ്ക്കേ? പക്ഷെ അക്കെ സംസാരിച്ചാലേ പറ്റൊള്ളൂ. വിണ്ടാടി ഇരിന്നാ ഇപ്പൊന്നും നടക്കില്ല.
അങ്ങനെ നോക്കി നോക്കി മതിയായ്ട്ട് ഇവനൊട്പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യ്എന്നെ നോക്കിക്കോ. ഇപ്പൊ കണ്ടല്ലോ ഓരോ ചെക്കന്മാര് ഒരു പണില്ലാത്ത ചെക്കന്മാര് ഓരോ പെങ്കുട്ട്യെളെ കൊണ്ടുവരുന്ന അതുപലെആരെങ്കിലും ഇയ്യ്നോക്കിക്കോ.
നമ്മടെ ഇൻ ചെല റീൽസ്ലൊന്നും ഇനി എത്ര ചെറ് ചെറ്യേ പിള്ളോര കല്യാണം കഴി ട്ട പോയിന്റെപ്പോ. ചെറിയ്യ് ആഹാ ചെറ് ചെറിയ പിള്ളേർ കൂട്ട്യ ൾ ഇവര് പൂരം കെട്ട്ന്നെ ഇവർക്കൊക്കെ എന്ത് കണ്ട്ട്ടാ
ന്തെര് നല്ല പെൺകുട്ടികള് പറയുമ്പോ അയിറ്റക്ക് അയിറ്റള്ള ഭാവി നഷ് പേച്ചില് ഇപ്പത്തെ പെട്ടൊന്നെരു തീരുമാനൊക്കെ എടുത്തിട്ട്ങ്ങനെ.
അതെ അത പക്ഷെ അവർക്ക് കുറച്ച് കഴിയുമ്പഴാണ് അയിനെ കുറിച്ചിട്ട് വരി ഇപ്പൊ അവർക്ക് അതിനെ കുറിച്ചിട്ട് ഒരയ്
ആഹ ഇപ്പവര് സ്നേഹം ആ ഒരിത ഇൻഫാ അതായിട്ട് പോയി നിൽക്ക പക്ഷെ അത് മാത്രം പോരല്ല ജീവി
ഏയ് അ തെ അതാണ് ഇപ്പൊ അവര് മൈൻഡില് അത്ും മതി പക്ഷെ കുറച്ച് കൂടെ കഴിഞ്ഞട്ട് ഒരു പത്തിരുവതഞ്ച് വയസ്സക്കെ ആകുമ്പോം ഇരുവത്താർവയസെക്കെ ആവുമ്പ ളാവും ഇവര് ചിന്തിക്ക യായ്യോ കുറച്ചും കൂടി പ്രശ്നങ്ങളും തുടങ്ങി അതിപ്പോ ഇരു ഇരുവത്തിമൂന്ന്, ഇരുപത്താർവയസാവന്നും വേണ്ട അയ്ന് മുന്ന
അ അയിന് മുന്നേണ്ട് ഇപ്പഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെയ ഒറ്റൊന്നും പിടിച്ചാല് തീരെ വാശിക്ക്
ഇല്ല പെൺകുട്ടികള അതെ പെൺകുട്ടികള ഒട്ടും ഒരു ഇതില്ല നമ്മളെ പോലന്നുല്ല
പണ്ടത്തെ നമ്മളാര് കാലഘട്ടത്തിക്കെ നമ്മെ കൊറ്ച്ച് അഡ്ജസ്റ്റമെന്റ് ഒക്കെ ഇപ്പ
അം ഇല്ലല്ല അവര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തന് പോയി. തീരുമാനി ഇ
പ്പ എല്ലാരും എന്താ വെച്ചാല് ജോലി ഉണ്ടല്ലോ എല്ലാണ്ണം ജോലിയ ആയിട്ടാണ് കഴിക്കുന്നത് അപ്പൊ ആ ഒരു ധൈര്യം അവർക്ക് ജോലി ഉണ്ട് അ ക്ഷെ ചെറിയ പ്രശ്നത്തിന് വരെ ങ്ങോട്ട്
ഉം. പോവാണഹ് രുന്ന് സംസാരിച്ച് കെയറാവേണ്ട ഒരു കാര്യത്തി പോലും വെറും വഴക്കും വ ക്കാനായിട്ടാണ് പോണത്.
അതാണ്. നീ ന്തായാലും നോക്ക് നി നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കില് ഒന്ന് പറയ്ട്ടോ?
ആഹ ശരി, ശരി ഞാ ആഹ് ശരി ഞാൻ വിളിക്ക ട്ടോ. ആ ഒരു കോള് വരുന്നുണ്ട്.